ആഹ് കേക്കുന്നോണ്ട് കേക്കുന്നോണ്ട് പറഞ്ഞോ
ആഹ് എന്തൊക്കെ പിന്നെ ചായ പരിപാടിയൊക്കെ തൊടങ്ങിയോ ചായ ആയോ
ആഹ് അത് ഞാൻ ചോയിക്കാൻ തൊടങ്ങുവാരുന്നു ചായക്കെന്നാ കടീന്ന്
എന്തണ്ടാക്കി ഇങ്ങക്കെന്താ
ഇന്ന് ഞങ്ങക്ക് ഒന്നും സ്പെഷ്യലായിട്ടില്ല ഇന്ന് സ്നാക്സ് എന്തെങ്കിലുക്കെ ബേക്കറി സാധനങ്ങൾ എന്തെലുവൊക്കെ കഴിക്കാന്നുള്ളതേ ഒള്ളൂ പിന്നെ പുട്ടിരിപ്പോണ്ടേ
ഉം അത് രാവിൽത്തെ പുട്ടുപടിണ്ട് അത് കയ്ക്കൂലഞ് കുട്ടിയൾകൊന്നും വാണ്ടിര്‌ല വന്നാല്
ഒന്നാമത്തെ കാര്യം ഇതിങ്ങളെന്തു കഴിപ്പിക്കൂന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ
ഉം ബേക്കറി കിട്ടിയാ പിന്നെ ഒലാപ്പിയാ പഷേ അത് കൊട്ത്തോണ്ട്പ്പത് വയറർച്ച് കൊട്ക്കാം പറ്റുല്യ അതോട്ട് കൊ ത്തോട്ട് കാരുല്യ
കൊട്ത്തിട്ട് കാര്യുല്ല കൊട്ക്കാനോട്ട് പറ്റത്തൂല്ല ഇത് തിന്നാലോട്ട് വയറും നെറയത്തില്ല
നെറയത്തില്യാ അത് വയറർച്ച് കൊട്ത്താപ്പോ മെതലാവോ ദിവസോം മാണ്ടേ
ഉം പിന്നെ നമ ക്ക് വല്ല ചക്കേം മാങ്ങേ വല്ല പുഴുക്കുക്കെണ്ടാക്കിട്ട് കൊടുക്കലാണ് ഏറ്റവും നല്ലത്
ഉം ചക്കക്കൂട്ടാനൊന്നന്നും നമ്മള് കഴിക്ക്ണാതിരി മക്കക്ക് പറ്റുല പൊരിക്കാ പൊരിക്കണ്ടാക്കണങ്കി പ ചക്കപ്പൊരിക്കെ അങ്ങൻത്തക്കെ മക്കക്ക് പോവും അത് ചക്കകൂട്ടാൻ വെച്ചാലൊന്നും പോവില്ല എറച്ചിം ചക്കേം വെച്ചിട്ടുണ്ടോ എന്ത് ടേസ്റ്റാന്നറിയോ അമ്മളെ എർത് ഏ അമ്മളെ ആ അമ്മളെർ ച്ചിം പൂളിം വെക്ക്ണമായിരിങ്കാട്ടിലും ടേസ്റ്റാ എർച്ചിം ചക്കിം വെച്ചാല്.
ആഹ്. ഞാന് ഞാന്ണ്ടാക്കീട്ട്ണ്ട് ഞാന് എല്ലാ സാധനും ഉം ഉണ്ടാക്കി നോക്കും കേട്ടോ. എല്ലും കപ്പിം ഞാര് കിലോ എറച്ചിയും ഒരിലോ എല്ലും കൂടി ഇട്ടിട്ട് നല്ലോണം ചക്കെ ഇട്ടിട്ട് വേവിച്ച് നല്ലാ നല്ല ആ എല്ലും ക കപ്പയും കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ട്ടേസ്
ട്ടേസ്റ്റാണ് ഉം ആ അ. അത്ണ്ടാക്ക്യ ന്താ ടേസ്റ്റ് വ്ടെ അങ്ങനെക്കെണെങ്കിലും മക്കക്കൊക്ക പറ്റും അല്ലാതെ വെറ്തെ തേങ്ങരച്ചൊക്കെ കൂട്ടാം വെക്കാനങ്കി വറവ്ട്ടൊക്കെണ്ടാക്കിയ വല്ലാരു നോർക്കു.
അവിടെ ഇര്ന്നോട്ടെന്ന് പറിയും ട്ടിന്നെ അല്ലങ്കില് ഇവർക്ക് ഇഷ് ട്ടള്ളെ കൊറച്ച് കൊറച്ച് സാധനങ്ങളുണ്ട് ഏ ചോറ് മുട്ടച്ചോറ് ഉം. മൊട്ട ചോറ് മൊ ആഹ് നമ്മള് സാധാരണ വെള്ളച്ചോറ് വെക്ക്യൂലോ പേവ് കൊറച്ച് ചോറ് വെ ച്ചിട്ട് നമ്മള് ബിരിയാണി ച്ചോറ് പോലെ നമ്മള് ഞാൻ കോരിയെട്ത്തിട്ട് ആ മൊ ട്ടാ ഇഞ്ചി വെളുത്തുള്ളി എല്ലാങ്കൂടെ കരിയാപ്പലാ പുന്നെ നമ്മുടെ ഇച്ചിരി ഒരു ഷാകലം ഒരു പിടി തേങ്ങ. എല്ലാം കൂടി ഇട്ടൊന്ന് ജസ്റ്റ് കടുവ് വർത്ത ഐനകത്തോട്ട് ഇതിനകത്ത് മുളക് പൊടി മെല്ലിപ്പൊടി ഇട്ടിട്ട് ഒരു തുള്ളി മീറ്റ് മ സാല മഞ്ഞപ്പൊടി തുള്ളി മൊളക് പൊടി. പിള്ളേർക്ക് എരിവിന് കേട്ടോ നമ്മടെ പിള്ളേർക്കൊക്കെ എരിവ് വളരെ കുറച്ച് മതിള്ളൊണ്ട്.
ഉം.
ആഹ്. എല്ലാം കൂടെ ഒന്ന് മുട്ട ഒന്ന് ഒന്നായി വരുമ്പത്തേക്കും അതിലേക്ക് നമ്മൾ ചോറിട്ട് തട്ടിപ്പതി എളേക്കിയെട്ത്തിട്ട്.
നെയ്യ് ണ്ടങ്കി ച്ചിരി മണ്ടെങ്കില് മണ്ടയിൽ ഇച്ചിരി ഇങ്ങനെ ആക്കി കൊട്ത്താ ഓക്കെ ഇല്ലെങ്കിൽ അവർക്ക് അത് ഓക്കെ.
ങ്ങനെ കഴിക്കുല്ലേ?
ആഹ് സൂപ്പർ ടേസ്റ്റാട്ടോ.
ഉം ഉം ഉം അ തക്കാളിക്കു പാ നൻ കേട്ടിട്ടുണ്ട് അയില് മുട്ട ചേർക്കുമള് മുട്ടങ്ങനെ ചിക്കനയിലിട്ട്ട്ട്.
രണ്ടും രണ്ടാ തക്കാളി ചോറ് തക്കാളി തക്കളി വയറ്റിയും മുളകും മല്ലിയും എല്ലാം ചേർത്ത് മീറ്റ്‌ മസ് മസലാകാര മസാല കൂട്ട എല്ലാം ചേർത്തിട്ട് ചോറിട്ട് തട്ടിപ്പത്തി എടുക്കുമ്പോ തക്കാളിചോറ്. അതേ തക്കാളിക്ക് പകരം മുട്ട ചേർത്തെടുക്കുന്ന മുട്ടച്ചോറ് ആഹ്‌ പിന്നെ ഇറച്ചി വെച്ച എടുക്കുവ
ചോറിന്റെ അരിയായിട്ട് പച്ചരി അല്ലാതെ ല്ലെ.
ആ എന്തും നമുക്ക് ഉപയോഗിക്കാം ഞാൻ എള് അത്തിന് എന്തും ചെയ്യും പിന്നെ ഹെ ഇറച്ചി വെച്ച് വെക്കുമ്പോ ഇറച്ചി ചോറ്.
ഉ ഹ് ഹ്. പലതിനും പല പേരിട്ടാ അമ്മ എന്നാ ആ അമ്മക്കെ പ വേര കണ് ടോട്ക്കാ പലേ
അത്രേ ഉള്ളൂ അ അതേപോലെ ഹ്‌ ഒരു ഒരു പത്തിരുപത് ഗ്രീൻ ബീൻസ് പത്തിരുപത് കടല പ പത്തിരുപത് ചെറുപയർ ഒരു പത്തിരുപത് വൻപയർ എല്ലാം കൂടെ കൂട്ടി ഞാനെ വെള്ളത്തിലങ്ങിടും. എന്നിട്ട് ഇന്ന് വെള്ളത്തിലിട്ടിട്ട് നാളത്തേൻ ഞാൻതിന ചെയ്ത് വാരി ഒരു തുണിക്കകത്ത് വെക്കുമ്പം നാളത്ത തന്നെ അത് മോളയിക്കും
ഉം മുളപ്പിച്ച നല്ലതാ.
ആ ഇതെല്ലാം കൂടെ കുട്ടി എല്ലാം കൂടെ ഒരു ആ മൊത്തത്തിൽ അങ്ങ് ചെറിയ അമ്മങ്ങ് മോളെ അങ്ങ് വരുമ്പോത്തേന് ഈ പറയുന്നോലെ തന്നെ ഞാന് ആ അത് മുളക് മല്ലി എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് വേച്ചേച്ച് നല്ല ലു ഉപ്പും മഞ്ഞളും ഇട്ട് കുക്കറിലിട്ട് വേയ്ക്കും വേയ്ച്ചിട്ട് ആ വെള്ളത്തിനകത്ത്ഹ് - ഹ്,. അങ്ങനെ മസാലയും മീറ്റ് മസാല കരിയാപ്പല എല്ലാം കൂടിയിട്ട് കടുക് വറത്ത് താളിചേച്ച്... ഇത് ഇട്ടിട്ട്ഏ ചോറ് ഇട്ടിളക്കും
അത് അയ്ക്ക്യോ മക്കള് പറ്റ്വോ
അപ്പൊ അത് കളർഫുൾല്ലേ കടലയുണ്ട് പയറുണ്ട് പരിപ്പുണ്ട് ഹ് ഹ്ഹ
ഹ് ഹ് ആ.. അല്ല കുപ്പികളെ കഴിച്ചിട്ട് നല്ല സാധനം പയറൊക്കെ മുളപ്പിച്ചിന് വിറ്റാമിൻ കൂടുതലാണ് മറ്റതിനെക്കാട്ടും നല്ലതാണ്ഉം
അങ്ങൻ ടെള്ള സാധനങ്ങളെല്ലാം ഞാനിതെല്ലാം ഇങ്ങനെ പരീക്ഷിച്ച് പരീക്ഷി ഞാനിപ്പോ ഒരു പരീക്ഷണ വസ് സുഖവായിട്ടു മാറി
പല റെസിപ്പികളുണ്ടാക്കാ അങ്ങനാവുമ്പോ. എല്ലാരതും ഇങ്ങനെ
ഇപ്പത്തിനോ നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും മക്കൾ കഴിക്കും ന്നുള്ള സാധനങ്ങൾ നമ്മൾ ഇങ്ങനെ ചെയ്തു നോ പിന്നെ ട്ടോനന്ന് വെച്ചാ. ഏ ഹ് അവരുടെ വയറ് നിറയന്നുള്ളതാ നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ നൂഡിൽസോ അല്ലെങ്കിലോ എൻ എന്നതാ ബർഗർ പോലെയുള്ള സാധനങ്ങളോ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ മേടിച്ച് നമ്മള് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പൈസ കൊടുത്ത് വ മേടിച്ചിട്ട് അതുങ്ങൾക്ക് ആ ആശുപത്രിക്ക് കൊണ്ട്പയി പൈസ കൊടുത്ത് കളയുന്നതിലും ബേദമല്ലേ നമ്മള് ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കുന്നത് നോക്കുന്നേ
ഉം.. കുട്ടികളെ കഴിച്ചിട്ട് ഏറ്റവും നല്ലത് ഇങ്ങനെ തന്നെല്ലേ അതുപോലെ തന്നെ നമ്മള് ഈ ചക്ക കൊണ്ട് പല ഐറ്റംഅടാളും അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്ക്മ്പോ അതൊക്കെ തന്നെയാണ് ഏറ്റവും .. ഇത്രായിട്ടുള്ള ഈഎ ണ്ണപ്പലഹാ രങ്ങളും പൊരിക്കടികളും അതുംതൊക്കെ ഉണ്ടാക്കണക്കാട്ടിലും നല്ലത് അതല്ലെ..
ആ അതെ നടക്കത്തെ ആള് ഇവിടെ നടക്കത്തെയൊക്കെ അങ്ങനെ ഈ പുഴുക്കുകളൊക്കെ ഭയങ്കര ഇഷ്ടവാ ചേന ആ കാച്ചില് ആ അതെ അല്ലെങ്കില്... പിന്നെ ചേമ്പ് എനിക്ക് ഈ മ് ഞ്ഞെ.. കപ്പാ ചേന ചേല എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ചേമ്പ് ചേമ്പിൻ ആ ഒരു മണവും രുചിയും
ഉം അത്ങ്ങെൾ പുഴുങ്ങി കഴിച്ചിട്ടുണ്ടോ ആവല്ല്യയ ചേമ്പ് ആ പല ടേസ്റ്റ് ല്ലെ പൂള അ കപ്പയോ ക്കെ പുയ്ങ്ങനങ്ങാട്ടി ടേസ്റ്റ ആണത് ഞങ്ങൾക്കെ ഞങ്ങളെ പറമ്പിലേ.... പറമ്പില്ണ്ടായിരുന്ന് നല്ലോണ്ണം ഇപ്പൊ പന്നി വന്നിട്ടെ ച് അത് ചേമ്പും ചേനക്കെ മാന്തി കൾച്ചങ്ങട്ട്
അവന് ഉണ്ടെങ്കി ഒരു പരിപാടിയും നടക്കത്തില്ല.
അതും കപ്പയൊക്കെ. കപ്പയൊക്കെ മൂന്ന് പ്രാവശ്യം വെച്ച് ഞാന് കുത്തിയോക്കി കുത്തിയിട്ടൊക്കെ വന്നിട്ട് മാന്തിട്ട നിർ ക്കി വെച്ചേന..... ക്ക പറച്ചിട്ട് ട്ടാണ്ട് പോവ. നല്ല ടാസ് ച്ചോണ് ആ ചേമ്പ് പുഴുങ്ങിയാലും കൂട്ടാൻ വെച്ചാലൊക്കെ എന്ത് രസാ.. ക കർമത്തിം. ചേമ്പും ചേനിം പൂളിംല്ലാംകൂടിട്ട് കൂട്ടാൻ വെച്ച് കാണ്ടൊക്കെ വെച്ചാ എന്ത് ടാസ്റ്റാന്നറിയോ?
ഉം
ഇന്നിപ്പോ ഞാനൊര് മൊരട് ചേമ്പുണ്ട് വിടെ. അത് തിന് കിട്ടീട്ടില്ല പന്നിക്ക്. ഞ്ഞ്പ്പ അതിന്റെ ത്തിരി കപ്പണ്ട് അവിടെ. അപ്പൊ ആ കപ്പിം ഒരു ചേമ്പന്റെ താളും കൂടി എടുത്തി ഒരു കറി ആക്കണം വിചാരിക്ക്ണ്ട് അന്തികക്ക്. രാത്രികക്ക് ഇനി ഇപ്പ കറില്ല. മീൻകറി കഴിഞ്ഞു. ഞാനിന്നി നിപ്പ അ ത് ആ അത്ട്ട്ട്ട്പ്പൊ വറവ് ഇട്ട് കാണ്ട് ഒരു താളിപ്പ് ഉണ്ടാക്കിയാലോന്ന്ങ്ങനെ ആലോചിച്ചെ പോയി തൊടു പോയിട്ട് ഇട്ത്ത് കൊണ്ടരട്ടെര്തീട്ട് ഇക്കാ.
ചേമ്പാണേലും കറി വെക്കും. ഞാന്.
ഉം... ചേമ്പോണ്ടും കറി എക്കാ വിത്തോണ്ടും കറി എക്ക. വല്ല്യ ചേമ്പിന്റെ താള്ണ്ടല്ലോ താളും. പുളിയൊക്കെ കൂടി അങ്ങനെ കറി വെച്ചിട്ട് വറവിട്ട നല്ല ടേസ്റ്റാ
ആ... അത് ഞാൻ ചെയ്തിട്ടില്ലേ, ഒരുമാതിരി എല്ലാരും പറഞ്ഞിട്ട്ണ്ട്. ഏ... ഇത് അങ്ങനെ താളി ഉണ്ടാക്കാ ഉണ്ടാക്കാ പക്ഷെ അത് മാത്രം ഞാൻ ഇന്നെവരെ ചെയ്തിട്ടില്ല, അത്ന്ന് വെച്ച ഇവിടെ ചെയ്താലും ആരും കഴിക്കത്തില്ല
മ്.. ഉണ്ടാക്കും ചേയ്യും. പിന്നെ നമ്മള് ചേമ്പിന്റെ തണ്ട് മാത്രം ചെറുതാക്കിയാണ്ട് അരിഞ്ഞിട്ട് കൊറച്ച് ഉപ്പിട്ട് വെക്കാ. എന്നിട്ട് ഉപ്പിട്ട് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പ്പു അങ്ങനെങ്ങള് രണ്ട് കൈ കൊണ്ട് ഞെക്കിയിട്ട് നല്ലോണ്ണം ണ്ട് പീഴാ ആ താള്. താള് എന്നിട്ട് ആ തി പിഴിഞ്ഞെടുത്തിട്ട് മ്മക്ക് തേങ്ങയൊക്കെ ഇട്ട്ട്ട് തോരനാക്കി വെ എന്ത് ടേസ്റ്റ് ആണ് ആ തോരനറിയോ ഉള്ളി വല്യള്ളിക്കെരിഞ്ഞ് വാട്ടീട്ട് അതിക്ക് തണ്ടൊക്കെട്ട് ത്തേക്ക് തേങ്ങക്കെ ചൊ ഒതുക്കി ഇട്ടാല്. തേങ്ങിം ജീരകും ഉള്ളിം ഒക്കെ ഒതുക്കിയിട്ടിട്ട് ഒരു തോരനാക്കി വെച്ച് നോക്കൂ. ഇന്ന.... ല്ല ട്ടെസ്റ്റ ചെറുതാക്കി അരിയണം ഞമ്മൾട്ടാ താള് ങ്ങനെ കുഞ് കുഞ്ഞയിട്ട്
ആഹ് കൊത്തിയരിയും നമ്മളൊ അരിയുമ്പഴും
ത്തി അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പിട്ട് വെചാല് ന്നട്ട് കുറച്ച് കഴിഞ്ഞാ അതാണ്ട് പീഞ്ഞെടുത്ത ആ നീരോക്കാണ്ട് പോവും ന്നട്ട് പിന്നെ നമുക്ക് തോരനാക്കി വെക്ക നല്ല ട്ടെഷ് അതുപോലെ ചേനത്തണ്ടോണ്ടും വെക്കും ന്ന് പർഞ് ചേന ഞാൻ വെച്ച് നോക്കിട്ടില്ല ട്ടോ ചേനന്റെ എലൊക്കെ ഇട്ട് അരിഞ്ഞിട്ട് അത് ഞാൻ പിന്നെ ചേന പൊരിക്കുക്കെ ചെയ്യും. ഞങ്ങൾ ഇവിടെ ചേന പൊരിച്ച കുട്ടിയക്കെല്ല ഇഷ്ടാണ്. ചേന പൊരിച്ചൊക്കിട്ടുണ്ടാ?
ആ, അങ്ങനെ പറയുന്ന കേട്ടിണ്ട്. കപ്പ പൊരിച്ച് നോക്കിയിട്ട്ണ്ട്.
ഉം... കപ്പപ്പൊരി പിന്നെ മ്മക്ക് വാങ്ങാനും കിട്ടുല്ലോ ആ ഇതിന്റത് കടകളിലൊക്കെ അങ്ങെ കാണാലോ. അത് ഓന് പൊരിക്ക നമുക്ക് പക്ഷെ ഇത് ചേന പൊരിച്ചോക്കൊണ്ടി ചെറുതാക്കി അരിഞ്ഞിട്ട് മസാലയൊക്കെ തേച്ചിട്ട് നല്ല ടേസ്റ്റാ, ഇവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടാ അങ്ങനെ ഉണ്ടാക്കിയാ.
നമ്മള് സാധാ ഉപ്പും മുളകും മല്ലിയൊക്കെ ഇട്ടിട്ട്, മല്ലിപ്പൊടി ചേർക്കില്ല ഞാന് ട്ട മോളവും മഞ്ഞളും ഉപ്പും കൊറച്ച് കോൺഫ്ലവറ് ഒക്കെ മിക്സ് ചെയ്തി ഇട്ട് പൊരിച്ചെടുത്താൽ മസാല ഒന്നും അയുമ്മേന്ന് പോവൂലാ. കോൺഫ്ലോറൊക്കെട്ട് മിക്സാക്കുമ്പോ, എന്നിട്ട് അങ്ങോട്ട് പൊരിച്ച നല്ല ടേസ്റ്റാ അതുപോലെ പ കൈപ്പക്ക പൊരിക്കും പച്ച കൈപ്പക്ക പച്ച കയപ്പക്ക പൊരിക്കും അതുപോലെ. ഉപ്പും മഞ്ഞ മുളകൊക്കെ ഇട്ടിട്ട് കൊറച്ചു കായപ്പൊടിയൊക്കെ ചേർത്തിട്ട് അതും ടേസ്റ്റാ, ഒണക്കി പൊരിച്ചാല് അങ്ങനേം ടേ കൈപ്പക്ക കുറെക്കെ കിട്ടുമ്പോ നല്ല വെയിലൊക്കെ ഉള്ള ടൈം ആവുമ്പോൾ ഉണക്കി വെക്കും ഞാന്.
ഉം ഉം ഉം
ഉപ്പും മുളകുംക്കെ തേച്ചിട്ട് വാട്ടീറ്റും ഉണക്ക വെറും പചക്കും ഉണക്കാ ഞാൻ വാട്ടാതെ ഉണക്കാ. വാട്ടിയാൽ വലിയൊരുത് ത്തോണു ലെ വാട്ടിയ പെട്ടെന്ന് ഉണങ്ങും.
പലേ വെറൈറ്റി റെസി- ഇത് പരീക്ഷിക്ക മ്മക്ക് പലേ ഐറ്റം പലേ മോഡല് ഹ് ഹ്
ഊം.
എന്തമക്കളൊക്കെ വന്നു ലീവാ അതൊ ചെറിയ ആളാണവടെ അതോ?
മൂന്ന് മൂത്ത മൂന്ന് മ് മൂന്ന് പേരും വന്നു. ഉം ആ... രണ്ടു പേരും വന്നു മൂന്ന് പേരൂടെ ആയി
ഞ് എന്ത ചായൊക്കെ കൊടുത്ത് ചായയൊക്കെ കുടിച്ചാൻ തുടങ്ങിയാ?
ഇല്ലില്ലില്ല വന്ന് കാലും കൈെല്ലാം കഴുകി രാവിലെ കുളിച്ചിട്ട് പോകും വൈകുന്നേരം വന്നിട്ട് മേല് കഴും.
ഊം. ഒക്കെ കഴ്കി റെഡി ആയിരിക്കാവൂ ലെ? ഇനി എന്താ ബേക്കറിയാ? എന്താ ള്ളത് ന്ന്
ഏ ചായ വെക്കയാ. ബേക്കറി ഇന്ന് ഇച്ചിരി അതഅങ്ങനെ അങ്ങ് കൊടുക്കാ ഇനി ഇപ്പ നാളെ സെന്റ് തോമസ് സേ ആന്ന് പറഞ് അവതി ആയതുകൊണ്ട്.
ആ... പഠിത്തമില്ല.
ഊം.. അപ്പൊ പിന്നെ വൾക്ക് ഫ്രീഡ ണല്ലൊ കളിക്കാലൊ ഓവർ- അക്കൊക്കെ.. വേ പേടില്ലേ ഉം. എത്ര ഫ്രീ ആണെങ്കിലും അയിനനുസരിച്ച് ഹോം വർക്ക് ഉണ്ടാവോലൊ ഫോണിൽങ്ങനെ മെസ്സേജായിട്ട് വരല്ലേ?
ഉം. അതാണ് ഇവിടുത്തെ ജോലി മൊത്തം.
ഇന്ന് ഇവിടെപ്പന്നലേന്നു. ഒരു പഴം ബിസ്ക്കറ്റക്കെണ്ട് കൂട്ട്യേ ക്ക് ഇന്ന്പതെന്തേലും നേന്ത്രപഴം ബിസ്ക്കറ്റക്കെ ഉണ്ട് ന്തലൊക്കെ വെ വെച്ചട് ജെസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കണ്, ന്ന്പ്പൊന്നും ഉണ്ടാക്കിയിട്ടൊന്നൂല്ല. ഇന്നലെപന്നെ പായസം വെച്ച് ചെറീയരീക്കൊട്ട് ട്ട്
ഒന്നുല്ല, അവലൊകണ്ട് പക്ഷെ നനക്കാൻ പോയി ല്ല, ന്നപ്പം പഴുംതൊക്കെക്കെ കഴിച്ചോളുംന്ന് കരുതിയിട്ട് പയൊക്കെ പൊരിച്ചണേകാട്ടിലും നല്ലത് അങ്ങനെ തിന്നാ. ആടിവെറുതെ പൊരിച്ച് കേട പഴം കേടരുത്തി വെറുതെ താ കണ്ടല്ലോ, കര്തിട്ട, എണ്ണപ്പലഹാരത്തിനിം കാട്ടിലും നല്ലത് വെറുതെ തിന്നണതല്ലേ.
ആ, അതെ അതെ അതെ നമ്മളൊത്ര എന്തോരം നമ്മടെ ആരോഗ്യം വെച്ചിട്ട് നോക്കി കളിക്കാവോ. ഏറ്റവും നല്ലതതായിരിക്കും, എന്നാന്ന് ചോയ്ച്ചായിഞാൽ ഇപ്പഴ ല്ലെങ്കിലും നാളെ സത്യംപറഞ്ഞ കഴിഞ്ഞാൽ ഈ എണ്ണയൊക്കെ കകൂടുതൽപോഗിച്ച ഒരു പനി വന്ന് ചുമ പിടിച്ചാൽ പോലും പോവത്തില്ല.
ഉം. ന്ന ആയിക്കോട്ടെട്ടോ, പേ പേ രകുട്ടി തെരഞ്ഞു വരലൊടങ്ങിക്കുണ്‌ ഇന്നെ കാണാഞ്ഞിട്ട് -
ഉം ആഹ് ശരി
ഉ